ഹലോ
ആഹ്
കേൾക്കുന്നുണ്ടോ
ആ ഇണ്ട് എന്താ പണി
വള്ളം വെക്ക തീ കത്തിക്കാ
ആ ശരി പണികളൊക്കെ കെഴിഞ്ഞോ?
പണിയള് കഴിഞ്ഞിട്ടില്ല പണിയള് തൊടങ്ങ്ണേള്ളൂ
ആഹ് ശെരി ചായ കുടിച്ചോ?
എന്താ കടി
കടി ഉള്ളിയപ്പം
ഉള്ളിയപ്പം എങ്ങനെ ഇണ്ടാക്ക
ഉള്ളിയപ്പം ഉം മറ്റേ, നമ്മള് തലേദിവസം പച്ചരി വെള്ളത്തിലിട
ആഹ്
പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഏ പിന്നെ രാവിലെ അരച്ചിട്ട് പാകത്തിന് വെള്ളമൊക്കെ പാർന്ന് ലൂസിലാണ് വെള്ളം പാര എന്നിട്ട് വെള്ളം പാർന്ന് നമ്മൾ അരച്ച് കലക്കണ പോലെ തന്നെ വള്ളം പാർന്നിട്ട് പിന്നെ ഏഹ് ഞാന് വല്യ ഉള്ളിയാണ് എടുക്കല് അതല്ലേ എളുപ്പം ചെറിയ ഉള്ളിംനല്ലതാണ് ഞാൻ ഇല്ലേ ഉള്ളി എടുക്ക ഏ
ടേയ്സ്റ്റ്‌ ഏത കൂട്തല്
ചെറിയ ഉള്ളിയ തോന്ന്ണ്ട് വെല്യള്ളിയാണെങ്കി എന്താന്ന് ചല് നമുക്ക് വേഗം അരിയെ ചെയ്യല്ലോ ചെറിയ ഉള്ളി ആവുമ്പോ തൊലിച്ചുണ്ടാക്കണ്ടേ?
ആ
ആഹ് ന്നിട്ട് വെല്ലുളളി ഇട്ക്ക ന്ന് ഞാൻ വെല്ലുളിയ ഇപ്പം രണ്ടൂസായിട്ട് കൂട്ടിയത് വല്യ ഉള്ളി എട്ത്ത് അത് ചെർതാക്കി അരിയാ ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മള് തൂമിക്ക്യാ ഏ വയലെണ്ണ പാർന്നിട്ട് നല്ലോ ചോത്ത നല്ലം ചോപ്പ് കളറ് നല്ലോണം ആവണന്നില്ല ഇന്നാവാടണം അങ്ങനെ തോമ്മിച്ചിട്ട് ഇന്നിട്ട് അത് നമ്മളാമാവിലേക്ക് പാര മാവ്ക്ക് പാർന്നളക്ക
ആ
എന്നിട്ട് പിന്നെ അങ്ങനെ കൊറച്ച് കനത്തില് പാര ഞാനിപ്പോ ഏഹ് കൊർച്ച് വല്ലിയ ചട്ടിയാണ് അതില് രണ്ട് കൈയില് ചെല്പ്പോ മൂന്ന് കൈയിലൊക്കെ പാരും. ഇന്നട്ടത് തിരിച്ചിട്ടിട്ട് വേവിക്കണം കൊറച്ചൊക്ക നമ്മള് ഗ്യാ സിമ്മേ ചുടണെങ്കിൽ കൊർച്ച് വയ്ക്ക തീയ്യ് ഇന്നട്ട് ഒന്നൂങ്ങുടെ വെലിഞ്ഞിട്ട്ത് മറിച്ചിട
ആ
പിന്നെ തേങ്ങ ഇടും ഇതിലെന്നെ തേങ്ങടും ഇട്ടും പാരും ഉള്ളി തുമമിച്ചിട്ട് തേങ്ങയിടും തേങ്ങട്ടിട്ടും പാരും അങ്ങനും പാരും ഇങ്ങനെയും പാരും ആ ചെ ആ അപ്പം തേങ്ങട്ടിട്ട് പാരുന്നപ്പം ഏഹ് നമ്മള് ഇൻ്റാലിയൻ ചട്ടിയിലും ഇണ്ടാക്കാ.
അതെലേ
ഉം അത് കൊറച്ച് നടുഭാഗത്തിൽ ഇങ്ങനെ കനത്തിലെന്നെ വെര അങ്ങനെ ഉണ്ടാക്ക
ആ ശരി
അതും ടേസ്റ്റ് ആണ്
ആ
പിന്നെ അവിടെന്താ കടി ആ കറി
കറി ഇറച്ചിക്കറി
ആ ആ സാമ്പാറെങ്ങനെ ഇണ്ടാക്കല്
സാമ്പാർ ഞങ്ങള് ഇണ്ടാക്കലെല്ലാകഷ്ണം വെണ്ടക്ക മത്തന് കുമ്പളാന് കിഴങ്ങ് പയറ്, ക്യാരറ്റ്
ആഹ് പരിപ്പിടൂല്ലാ
പരിപ്പ് ഇടൂല പരിപ്പ് ഇവിടെ പറ്റില്ല ആർക്കും
ആഹ്
എന്നിട്ട് അതെല്ലാതും കുക്കറിൽക്ക് ഇടും ആദ്യം വെണ്ടക്കൊക്കെ വാട്ടിന്ന് ഇപ്പൊ എണ്ണ പറ്റാത്തത് കൊണ്ട് വെണ്ടക്ക വാട്ടലില്ല എന്നിട്ട് കുക്കറൊക്കെ ഇട്ടിട്ട് അതില് പുളി മസാലപ്പൊടി മഞ്ഞപ്പൊടി മുളകു പൊടി മല്ലിപ്പൊടി ഉപ്പും ഇട്ടിട്ട്
ഏഹ്
അങ്ങനെ അടുപ്പത്ത് വെയ്ക്കും അത് കഴിഞ്ഞ് അത് രണ്ട് മൂന്ന് കൂക്ക് കൂക്കിയ ഇറക്കി വെച്ചാ ഇറക്കി വെച്ചതിന് ശേഷം എണ്ണയും കടുകും വെച്ചിട്ട് അതില് സാമ്പാർ പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അത് സിമ്പളാണ്
ആ അത് ശരി ആഹ് എളുപ്പത്തിലുള്ള സാമ്പാർ കറി എങ്ങനെയാ കോഴി വെക്കല്
കോഴി ഉള്ളി എടുക്കാ ഞാന് എടുക്കല് രണ്ട് രണ്ടുള്ളി അല്ലെങ്കിൽ മൂന്ന് വലിയ ഉള്ളില്ലേ എടുക്കും അയ്ൽക്ക് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി വെല്ലുള്ളി മാറ്റിയിട്ട് അയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചിടെയും പേസ്റ്റ് ഇടും പിന്നെ ഞാൻ ബിരിയാണി മസാല പൊടിയില്ലേ അത് ഇടും പിന്നെ കറിവേപ്പില ഇടും മല്ലിച്ചെപ്പ് പൊതിന ഇടും അത് കഴിഞ്ഞിട്ട് ഞാന് എന്താ വെളുത്തുള്ളിയുടെ പേസ് ഇഞ്ചിടെയും പേസ്റ്റ് ച്ചിട്ടിട്ട് തക്കാളി ഇട്ടിട്ട് തക്കാളി നല്ലോണം ആയതിന് ശേഷം മഞ്ഞ പൊടി മുളകു പൊടി മല്ലിപ്പൊടി എർച്ചി മസാല ഇതൊക്കെ ഇട്ടിട്ട് എള കിട്ടി എർച്ചി ഒന്ന് ഇളക്കി ഉപ്പിട്ട് ഉപ്പ് അതിൻ്റെ മുന്നേ ഉപ്പ് ഇറച്ചി ഇടുന്നതിൻ്റെ മുന്നേ ഉപ്പിടും ഉപ്പിട്ട് ഇളക്കിയിട്ട് എല്ലാം ഇട്ടിട്ട് ഇളക്കിയിട്ട് ഇറച്ചി ഇട്ടിട്ട് ഇളക്കും ക്കും എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കും
ആഹ്
പാകത്തിന് വെള്ളായിട്ടിട്ട്
ആഹ്
അങ്ങനെ ചിക്കൻ കറി സെറ്റ് ആക്കും വേറെ അങ്ങനെ അതില് കാര്യമായിട്ടൊന്നും വെക്കൂല
ഉം
ഇന്റെ വീട്ടിലാവുമ്പോ തേങ്ങ ഒക്ക അരക്കും തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് അതില് ചേർ ഉള്ളിയും പെരിഞ്ചീരകവും ഒക്കെ ആ വർക്കണതിൽ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ വെക്കും ഉമ് പിന്നെ തുമിക്കും ചെയ്യും
ആഹ്
എണ്ണയും ഉള്ളിയും വെച്ചിട്ട് ചിലപ്പോ വേപ്പിന്റെ ഇലയും കൂട്ടും യ്യി എങ്ങനെയാ വെക്കല്
ഞാൻ രണ്ടു തരത്തില് വെക്കും കറിയാ ഉണ്ടാക്കണെങ്കില് എന്താ രണ്ടിലും വെള്ളമൊന്നും പാറൂല എന്തായാലും മറ്റേ നമ്മള് വെറുതെ കോഴി കോഴിയില് വലിയ ഉള്ളി തക്കാളി ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ത്തുള്ളി പിന്നെ പെരിഞ്ചീരകം ചതച്ചത് ഇത് നാലും ചതച്ചതും കുരുമുളക് ഉണ്ടെിൽ കുരുമുളകും ചതച്ചിടാ അത് രസാണ് പിന്നെ അതില് ഇതില് ഇറച്ചി മസാല മുളക്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് വേണങ്കി ഒരു തുള്ളി വള്ളം ഒഴിക്കാം അടീപിടിക്ക്‌ണേന് പിന്നെ അവസാനം ഒഴിക്കാലോ നമുക്ക് വെന്തിട്ട് വേണെങ്കില് എന്നിട്ട് അങ്ങനെ അട്പ്പത്ത് വെച്ചി ട്ട് ഒരു നാല് കൂക്കിയാല് ഒരു കറിയായി. പിന്നെ എങ്ങനെ ണ്ടാക്കല് ചോയിച്ചാല് ഏ വെല്യോള്ളി വാട്ടാ നല്ലോണം വാടണം വല്യ ഉള്ളി വാട്ടുമ്പോ അയില് പട്ട പട്ട ഇട പട്ടയും പൂവൊക്കെ ഇണ്ടല്ലോ അത്ടാ അത്ട്ടിട്ട് നല്ലോണം വാടണം ഉള്ളി
ആ ഹാ
നല്ലോ വാട്ടീട്ട് വേപ്പിൻ്റലിം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വാടി വാട്ടി ട്ട് പിന്നെ ന്താ അതില് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പറഞ്ഞതൊക്കെ ചതച്ചിടാ. ചതച്ചിട്ടിട്ട് പിന്നെ അയില് എന്താ തക്കാളി ഇട്ടിട്ട് നല്ലോണം ഇതാക്കിയിട്ട് ഉം തക്കാളി നല്ലോണം വേവോളം താക്കണം. ന്നിട്ട് പിന്നെ അഹ്‌ കെഴിഞ്ഞിട്ട് ന്നട്ട് അയില് ഏ പൊടികള് ഇടുക മുളകും പൊടി മഞ്ഞപ്പൊ ടിം മല്ലിപ്പൊടിം ഒക്കെ ഇടാ ന്നട്ട് പിന്നെ ഏ അതില് ഈ പറഞ്ഞമാതിരി വെള്ളം ഒഴിക്കണംന്നില്ല ഞാൻ വള്ളം ഒഴിക്കലില്ല ഇഞ്ഞിപ്പോ ചതച്ചേല് വേണങ്കി ഒരു തുള്ളി ഒഴിച്ചിട്ട് പാരാ ന്നൊള്ളൂ അടീ പിടിക്ക്‌ണേന് എന്നിട്ട് പിന്നെ അതങ്ങനെ ഇതാക്കിട്ട് ഇനി ഇപ്പൊ അടുപ്പത്തു വെക്ക സെറ്റ് എറച്ചിട്ടിട്ട് ഇളക്കിയിട്ട് അപ്പൊ പിന്നെ നല്ല ടേസ്റ്റേക്കാരാം അ മ്മള് എർ ച്ചി വരട്ടിയ മായിരി. ഇനിപ്പോ ഉസ്താ മ്മാർക്ക് ചെലവാ വര്ണെത്
അന്ന് എന്താണ്ടാക്ക്‌ണ്
അയിന് ഇപ്പ എന്താ ഉണ്ടാക്കേണ്ടത് ന്നറീ ല്ല ഉം എൻക്ക് ബിരിയേണിയോ
ആഹ്
നോക്കട്ടെ ചെലപ്പോ ഇന്ന് ബിരിയേണി വക്കാ അത് ഇജ്ജ് പറഞ്ഞപ്പോളാ ആലോയ്ക്ക്‌ ണ്
ആഹ്
ആ ഉച്ചക്ക്ന്ന ബിരിയാണി കൊടുക്കലേ
ആ അപ്പൊ ഒന്നൂടെ സെറ്റ് ആകോലോ അപ്പൊ രാവിലെ ചായക്കടിയോ
രാവിലെ കാഴിക്കാൻ ദോശക്ക്‌ ഇടാന്ന് വിചാരിക്ക്‌ണ് ണ്ട്.
ആഹ് അതാവുമ്പോ പിന്നെ എളുപ്പാണ്.
ആഹ്, ഞ് യാൻ ഇതുവരെ ഉണ്ടാക്കിയ മാവൊക്കെ നന്നായിക്ക്‌ണു ഒരു വട്ടം ഉണ്ടാക്കിയ മാവ് മാത്രം ഉഴുന്ന് കമ്മിയായിട്ട് എന്താന്ന്റിയില്ല നരക്കല് കമ്മിയ ആയിരുന്നു അങ്ങനെ ആയാലാണ് ബുദ്ധിമുട്ട്
ആ അതാണ് പേടി ഈസ്റ്റ് വെടിച്ചാമതി
അതൊന്നുംടലില്ല
ഈസ്റ്റ് വെടി ച്ചാലും ശരിയാവും ഇവിടെ ആ ഇവിടെ ഉമ്മ അത് വേടിച്ചക്കാ ഇഡ്ഡ്ലിക്കെ നന്നായീന്നു ആ
ആഹ് പക്ഷെ അയിന് നമ്മക്കൊന്നും ശരിക്ക് കൂട്ടാതിരിക്കാ നല്ലത്
ആഹ് ആഹ്
നമ്മൾ ഈ ഉഴുന്നിടുമ്പോ തന്നെ പൊന്തോ ല്ലോ
ആഹ്, അഹ്‌ പൊന്തും. പക്ഷെ ഈ ഗ്രൈൻണ്ടറിൽ ആട്ടും പോലെ ആവണില്ലേയ്
ഇണ്ടേയ്
നേരാവ്ണില്ല ആഹ്
ആയ് ശെരി അപ്പൊ എന്താ ഗ്രൈൻഡർ ഇട്ക്കാത്തെ
ഗ്രൈൻഡർ കേടന്നക്കാ
അതേന്ന്
അത് കേടെന്ന്ട്ട് കൊറേയ്ക്കുണു
അത് ശെരി ആഹ് അപ്പം മിക്സീലാ ആക്കല്
ഉം
ഞാൻ പിന്നെ ഫുള്ള് മിക്സീലെന്നെല്ലേ അപ്പൊ ഗ്രൈൻഡെർലെത്രത്തോളം ഇങ്ങനെ പൊന്താെന്നറീലാ പിന്നെ ഓർമ്മെല്ലാ ഇന്റോടെ ഗ്രൈൻഡർ ഉണ്ട് എന്നാലും മിക്സി ന്നെ എടുക്കുള്ളൂ
അയ് ശരി
ഉമ്
ഉം ന്നിട്ട് അത് അപ്പൊ രാവിലെ അങ്ങെനെ വിചാരിക്ക്ണ്‌ണ്ട് കോഴിക്കറിയും ദോശെയും ഞ്ഞ് മാണെങ്കി നൂൽ പുട്ടുണ്ടാക്കാലോ പണിയില്ലല്ലോ
ഏഹ്
കേക്ക്ണില്ലെ
എന്ത് ഹലോ എന്ത് എന്താ പറഞ്ഞത്
ത് വെറും മിക്സിന്നേണ് ഉപയോഗിക്കാെള്ളൂ പറ്യാ
ആഹ്
ഉം ശെരി
ആഹ് അങ്ങെനെ ഉസ്താമാര്ക്ക് അപ്പൊ രാവിലെ ഇഞ്ഞ് ഉം ന്താ ദോഷ കൊട്ക്കണം വിചാരിക്ക്ണ്ട് പിന്നെ നൂൽപുട്ട് ഇണ്ടാക്കണോന്ന് ആലോയ്ക്ക്ണ്ട് ര രണ്ട് കട്യൊട്ക്കണോ?
ഇല്ല ഒന്ന് രണ്ടർണ്ണൊന്നും കൊടുക്കാനെത്തൂല നാനൊന്നെന്നെ കൊട്ക്കാെള്ളൂ
ഉം
രാവിലെ ആയി കിട്ടൂടി മാണ്ടേ കറിം കടിം കുട്ട്യേളെ മദ്റസ്ക്ക് പർഞ്ഞയക്കലും
ഇത് പിന്നെ കാക്കു പോകുമ്പോ നാല് മണിക്ക് പോകല്ലോ അപ്പൊ ചിലപ്പൊ വേണെങ്കി നീച്ചിട്ട് തൊടകോ കെ ചെയ്യാ
ആഹ് നീ നേർ നേരത്തെ എണീറ്റു തുടക്കലേ ഒക്കെ തുടക്ക പക്ഷെ എന്നാലും ആ ടൈം ആവുമ്പോഴേക്കും ആയി കിട്ടണ്ടേ
ഉം ഉം പിന്നെ രാവിലെ കുട്ട്യേള് മദ്രസ്ക്കാേവുമ്പം ചായൊട്ത്തയ്ക്കണം സ്വത്തുമ്മ പോവുമ്പം
ആഹ്
ഉം പിന്നേ അങ്ങെനെ വിചാരിക്ക്ണ്ട് ഓള് പറീണ്‌ണ്ട് കുട്ട്യാളൊക്കെ കൊണ്ടര്ല്ണ്ട്ന്ന്
വൈകുന്നേര്ത്താേ
ആഹ് അപ്പൊ കാക്കു ഉണ്ടാവല്ലോ
ആഹ് അപ്പെന്താ കൊട്ക്കാ
ചായ കൊട്ക്കണം അല്ലാതെപ്പെന്ത എണ്ണ കടിണ്ടാക്ക
എന്തെലൊക്കെണ്ടാക്ക്
ഇണ്ടാക്കാണെങ്കി കട്ട്ലെയ്റ്റോ അല്ലെങ്കിഞ്ഞ്പ്പോ ചിപ്സോ ഇൻക്കാ ഐറ്റംസൊക്കെ ഇഷ്ടൊള്ളൂ
അത് സെരി ഉസ്താമാര്ക്കെന്താ ഇഷ്ടെള്ളെച ണ്ടാക്കി കൊട്ക്കാന്നല്ലതാതെ അന്റെ ഇഷ്ടത്തിന്ണ്ടാക്കാ
ആഹ് നമ്മളെ ഇഷ്ടത്തിന്ണ്ടാക്കി കൊട്ക്കാ അതെല്ലേ ഉസ്താമാര്ന്നാ
അങ്ങെനേണ് ലേ
ആഹ്
അഹ് അവ്ടെ ന്റോ ന്റോടെ ക്കെ ഞങ്ങളെ ഉസ്താദ് എന്താ പറിയ്ണ്ച്ചാ അത് ണ്ടാക്കി കൊട്ക്കും
ആ അഹ് ചെലെ ഉസ്തമാര് പറയയിനേ ചെലെ ഉസ്താ ഉസ്താദ് മാരി ഇങ്ങട്ട് പറയും അത് വേണ്ടാ ഇത് മതി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്താ മതിന്ന് പറയും
ആഹ്
ചെലെ ഉസ്തമാരെ എങ്ങനാ ചോയിച്ചാല് നമ്മള് സ്പെഷ്യൽ എന്താ ഉണ്ടാക്കണ് ച്ചാ അത് തിന്നു
ആ
വ്യത്യാസണ്ട്
ഇത് കഞ്ഞി മതി ചപ്പാത്തി മതിയറിം
ആ അങ്ങനെ പറയും ചെലെ ഉസ്താദ്മാര് അങ്ങനെ പറയും വൈന്നാരത്ത് ചപ്പാത്തിയേ പറ്റുള്ളൂ വൈന്നേരത്ത് കഞ്ഞിയേ പറ്റൂ റ്റുള്ളൂ ന്നൊക്കെ പറയണാ ഉസ്താദ് മാരുണ്ട്
ആഹ്
അങ്ങനെ ഇതിപ്പോ അങ്ങനെ പറയലില്ലലോ
ഉം
ഇജ്ജ്ന്താ ണ്ടാക്ക്ണ്
ഈ പറഞ്ഞമാരി എന്താ തീരുമാനായിട്ടില്ലതോനുന്നു അയിന്റെ കാര്യം പറഞ്ഞിട്ടി ല്ലാന്നു
അത് ശരി അല്ല അറിഞ്ഞിട്ടില്ലേ
അറിയൊക്കെ ചെയ്ത്ക്കുണു
ആഹ്
ഇന്നലെ ഞാൻ പറഞ്ഞ്
ആരോട്
കാക്കൂനോട്
ഭർത്താവിനോട് മ്
എന്താ അത് ശരി ഉ എന്താ അപ്പൊന്റെ ലും ണ്ടല്ലോ ഗ്രൂപ്പ്
ണ്ട് ന്നിട്ട് അമ്മ പ്പ ങ്ങട്ട് പറയ് ണ്ട് അങ്ങനെ പറഞ്ഞു ണ്ട്ന്ന്
അപ്പമ്മാനോട് പറഞ്ഞില്ലേ
ആഹ്
ഉമ്
അയിന് ഇഞ്ഞിണ്ട് ദിവസയ്
ആഹ് ണ്ട് അടുത്ത ആഴ്ച
ആഹ് അടുത്തായിച്ച
ഉമ്
അങ്ങനെ
ങ്ങനെ
വേറെന്താ
ഒരു നേരം മീനും കൊടുക്കാ വിചാരിക്ക്ണ് ണ്ട്
ആഹ് മീൻ വേടിക്കുമ്പോ പിന്നെ വല്ല കഷ്ണം മീനോ
ആഹ് രാവിലിം ഉച്ചക്ക് കോഴി കൊടുക്ക വാണെങ്കില് അല്ലെങ്കി പ്പ രാവിലെ കടല കറി കൊടു ത്താലും മതി പക്ഷേ എപ്പോളോന്നും ഉണ്ടാവൂല്ല ല്ലോ
അതെ രണ്ട് രണ്ടു മാസം കൂടുംബളേറ്റെ ഉണ്ടാവ്ണ്